ഹലോ
സുഖായിട്ടിരിക്കുന്നോ സുഖമാണോ കേൾക്കുന്നില്ലേ നിനക്ക്
ആ ഇപ്പ കേക്ക
പിന്നെ എന്ത്ണ്ട് സുഖാണോ
സുഖം സുഖം എന്താ അണ്ട് അവിട വിശേഷം
സുഖം ഇപ്പൊ എന്താ പരിപാടി
പരിപാടി എന്താ ചുമ്മാ ഇവിടെ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിച്ച രാവിലെ എന്താ കഴിച്ച്
ഇടിയപ്പവും ആ മുട്ടക്കറിയായിരുന്നു നിനക്കോ
ഞാൻ ഡയറ്റ് ആണ്ട് രാവിലെ ജിമ്മിൽ പോയിട്ടൊക്കെ വന്നിട്ട് ഡേറ്റ്സും പിന്നെ മറ്റെല്ല സ്വീഡ് സ് ഒക്കെ കഴിച്ച് പംഗിൻ സീഡ് സൺ സീഡ് ഒക്കെതീല്ലോ
ആഹ് ആഹ
അതോ ക്കെ കഴിച്ചു പിന്നെതൊണ്ട് വിശേഷം ഇപ്പൊ രണ്ടു ദിവസം മുന്നഅഞ്ച് നമ്മളെ അഞ്ച മെസജ് അയക്കോടാ അഞ്ചലി മിക്കപ്പോഴും മെസേജ് അയക്കും ക്കും പിന്നെ ശെ ഇവളെ അനിലയെ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ വിളിച്ചായിരുന്നു അനിലയുടെനമ്പർ കിട്ടാനെന്നും ഇല്ലാരുന്നുല്ലോ അനിലെടെ പഴയ നമ്പരൊക്കെ എന്തായി പോയി അപ്പൊ കിട്ടാനില്ല അപ്പൊ വിനീത് എൻന്റെടുത്ത് മെസേജ് അയച്ച് നമ്പര് ചോദിച്ചായിരുന്നു അനിലെടെ അങ്ങനെ ഞാൻ അഞ്ജലി ഇത് പറഞ്ഞായിരുന്നു അപ്പ അഞ്ചിലി അവളെ പഴയ നമ്പിറില് വിളിച്ചു നോക്കിയപ്പോ കിട്ടി അപ്പോഴത്തേക്ക് കിട്ടിയപ്പോഴത് ലേക്ക് വിളിച്ച് കാര്യം പർഞ് അങ്ങനവളാ ആ നമ്പറെനിക്ക് സെന്റെയ്തന്ന് അങ്ങനെവിനീതാ കയ്ചൊട്ത്ത് അത് കയ്ഞ്ഞിട്ട് മൂന്നാലഞ്ച് ദിവസം കയ്ഞ്ഞപ്പ ഞാൻ അനിലേയെ വിളിച്ചായ്രുന്നു അപ്പഅവള് ഞങ്ങളെ വീട്ടിന്റെ അവിടെണ് താമസം
പഴേ ഫ്രണ്ട്സിനെയൊക്കെ ഈ പറയും പോലെ ആ എന്താണ് എല്ലാരും എടയ്ക്കെടക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമ്
ഇല്ല നമ്മളിപ്പം മനോജിന്റെ പാല് കാച്ചിന് നമ്മളെല്ലാരും ഒരുപാട് പേരുണ്ടായിരുന്നു
ആഹ ആഹ
അവന്റെ പാല് കാച്ചല്ലായിരുന്ന ആഹ് അപ്പ തോനെ പേരുണ്ടായിരുന്നു എല്ലാരും കൂടെ ഒക്കെ അവടെ ബോയ്സായ്രുന്നു കൂടുതല് ഗേൾസ് ഞാനും അഞ്ജലിം രോഹിണീം മാത്ര ഉള്ളായ്ര്ന്നു
ഉം രോഹിണി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്ന്ന്ന് ഇങ്ങനെ രു ഫങ്ഷന് വരുന്നത് തന്നെ വയങ്കര സന്തോഷായിരുന്നു അവ്ക്ക്
ഓ വയങ്കര ഹാപ്പിയായിരുന്നു പ്പ അവളെ ചേട്ടൻ വന്നല്ലേ ഗൾഫിന്ന് ചേട്ടൻ എറണാക്ലം ആ ന്നാട്ട്ലുണ്ട് ന്നാട്ട്
ശെരിക്കും ഇപ്പഴാ പഴേ ഫ്രണ്ട്സിനൊക്കെ മിസ്സെയ്യുന്നത് പഴേ ആ ഒരു പഠിച്ചു കൊണ്ടിരുന്ന സമയത്തേക്കെ മിക്സ് മിസ്സെയ്യുന്നതിപ്പഴാണ് ശെരിക്ക്‌ന്ന് വെച്ചാലെ ക്ലാസ്സൊക്കെ ഇങ്ങനെ എന്താണ് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മള് എന്താണ് പഠിപ്പിച്ചോണ്ടിരി ക്കുമ്പ തന്നെ സാറ് കാണാതെ ഓരോന്നൊക്കെ എടുക്കേയും
ആഹ ഇന്നെന്ക്ക്‌ ഓർമ്മയ്ണ്ടാ ക്ലാസ്സില് വെച്ച് എന്റെ ഫോൺ പിടിച്ചത് സൈലന്റ്ല്ട്ട ഫോൺ മറ്റേ സൈലന്റാണെന്നും പർഞ് വെജ്ജ്ഇറ്റാക്കി തന്നു സൈലന്റായില വ് സാറ് ക്ലാന് സെലിറ്റാണെന്നോ നാൽകുമാർ സാറ് ക്ലാസെട്ത്തോണ്ടിരി ന്നപ്പൊ എന്റെ ഫോണില് ബെൽ ബെല്ല്കേട്ട്
ആഹ ആഹ
പിന്നെ എടക്ക് രോ ഹണി മറ്റേ മ്മ രോ രോഹിണിജിയാ നമ്മളെ ഫ്ആ അന്ന് പ്ലസ്റ്റ്റ്റൂലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് സ്ട്ടേക്ക് കണ്ടായ്ര്ന്നു
എന്നോട് ചോയ്ച്ചായിരുന്നു ഒരുറാവ്ഷ്യം എന്നോട് ചോയ്ച്ചായ്രുന്നു അവളെ കയ്യിന്നാഫോട്ടോ മിസ്സായിപ്പോയാര്ന്നു. അങ്ങനെ എനോട് ചോയ് ച്ച് ഫോട്ടോ ഉണ്ടോ എന്താ എങ്ങനാണ്ടി ഒന്ന് കിട്ടാൻ വല്ല വഴിയുണ്ടോ എനിക്കതിന്റെ കോപ്പിയെ എടുക്കണോ ന്നൊക്കെ പറഞ്. അപ്പൊ പിന്നെ എനിക്ക്‌ന്നെച്ചാല് അവള് തിരുവനന്തപുരത്തല്ലേ ഞാനിവിടെ കൊല്ലത്തു അല്ലേ അപ് അപ്പം ന്നമ്മൾ ഈ വര്ന്ന ടൈംന്ന് പറഞ്ഞാല് ഞാൻ എന്തെങ്കിലും എന്റെ ന്നമ്മടെ ഇതിനകത്തെന്തെങ്കിലും ഏ വിശേഷങ്ങളോ കാര്യങ്ങളോ ങ്ങളോ ഉള്ളപ്പഴേ എനിക്ക് വരാൻ പറ്റത്തൊള്ളൂ അവളന്ന് പറഞ്ഞ അങ്ങനെപ്പഴും വരത്തില്ലല്ലോ വല്ലപ്പോഴും കൂടിയല്ലേ അവള് വരുന്നത്
കള
അപ്പം അവളും ഞാനും തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ട് പക്ഷെ വീടുകൾ തമ്മിൽ അടുത്തടുത്താണ് പറഞ്ഞിട്ട് കാരില്ല അപ്പ ന്നമ്ക്ക് സംസാരിക്കാനൊന്നും ആ പ്പം ഇപ്പ വന്നായ് ഇപ്പ അവള്ന്നാട്ടിലോട്ട് ഇപ്പ അവള് വീട്ട്ലുണ്ടായിരുന്നന്ന് തോന്നുന്നു അവളടെ വീട്ടിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു
ണ്ടായ്ര്ന്ന് തോന്ന്ന്നെല്ലാരും കൂടി ന്ന ഫോട്ടൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നെ കണ്ടായ്ര്ന്നു നീ നീ ആരായിട്ട് കോണ്ടാക്റ്റൊന്നുംല്ലേ
എല്ലാരും ഒരുവിധം എല്ലാരും ആയിട്ടുണ്ട് നമ്മളെ ഷഹനാ അഗിലാ അങ്ങനെ കൊറേ കുറച്ച്പേരുവായ്ട്ട് ന്നമ്മടെഗ്യാങ്ങ് ആഹ ന്നമ്മടെ ആ ഗ്യാങ്ങുണ്ടല്ലോ ആ ഗ്യാങ്ങില് ഉള്ള പിനെ ബോയ്സ് കൊറച്ച് പേരുവായ്ട്ടും കോണ്ടാക്റ്റുണ്ട് ആ അവരൊക്കെ അത്യാവശ്യം ഷ്യം മെസ്സേജയ്ക്കിം അവരെക്കെ കൂടുതൽ പേരും ന്നമ്മളെ കൂടെ ഒന്നാം ക്ലാസ്സുതലേ പഠിച്ച കൂട്ടുകാരല്ലേ ആ ഇവട വന്ന് രണ്ട് വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് കൂട്ട കൂട്ടുക്കാരായതല്ലലോ അതുകൊണ്ട് ഈ പറയും പോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്ങ്ങനെങ്ങ് പോകുന്നു അത് മാത്രമല്ലേ ഉള്ളൂ ആകെ ഉള്ളരു സന്തോഷം അത് മാത്രമേ ഉള്ളു
ദീപ്തിനെയൊക്കെ ഞാൻ കിടന്ന വന്ന് പാലാച്ചി അവിടെ വച്ച്ള് രോഹിണി വീഡിയോ കോൾ വിളിക്കുമ്പഴാണ് ഞാൻ അന്ന് പഠിച്ചിറങ്ങിട്ട് ദീപ്തി പിന്നെ അന്നാ കാണുന്നത്
ഉം എല്ലാരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട് പക്ഷേ എല്ലാരേ എന്താണ് നേരിട്ട് കാണാൻ എന്നൊക്കെ എല്ലാരും പറയും പക്ഷേ നമ്മള് വീട്ടിൽ വന്ന കഴിഞ്ഞാൽ ഒന്നിനന് സമയം കിട്ടാറില്ല ആരെയും വിളിക്കാനും ഒന്നും എനിക്ക് ലീവ് കുറവാണ് എനിക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രം േ കിത്തുള്ളൂ അ ആ ടൈമിൽ ഞ വീട്ടി വന്ന നല്ല സുഖയിട്ട് കിറന്നുറങ്ങുക ഫുഡ് കഴിക്കുക ആ ഒരു ചിന്ത മാത്രേ എനിക്കുള്ള ചാ ഇവിടെന്ന് പോ ഇവിടെ നിക്കുന്ന സമയത്ത് ഞാൻ പറയാം നമുക്ക് പോവാം വരാം എല്ലാരെയും കാണണം അങ്ങനെ എങ്ങനാ എന്നൊക്കെ നമ്മള എപ്പോഴും പറയും പക്ഷെ അത് നടക്കത്തില്ല എല്ലാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടാണ് പോ അ കഴിഞ്ഞ പ്രാവശ്യവും ഇത് കണൊക്കെ പറഞ്ഞായിരുന്നു രോഹിണി ദീപ്തി അങ്ങനെ മൂന്നാല് പേര് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ആരെയും കാണാനും പറ്റിയില്ല അപ്പൊ ആരും വിളിച്ചതുംല്ല ആരെയും കാണാനും പറ്റിയില്ല
ഇത് റീ യൂണിയൻ ഒക്കെ നടത്താ നടത്താന്നൊക്കെ പറഞ്ഞോണ്ട്
ഓ ന നമ്മുടെ ഇത് മാത്രേ ഉള്ളൂ സാറ് തന്നെ ചോദിച്ചന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമേ ഉള്ള റീ യൂണിയൻ ഇതുവരെ നടത്താത്തത് നിങ്ങള് എങ്ങനെലും ഒന്ന് ഒരു റിയൂണിയൻ നടത്ത എന്ന് സാർ ഇങ്ങോട്ട് പറഞ്ഞുന്നു സുജീഷ് പറയന്ന് കേട്ടോ
ആഹ ആഹ ആഹ
പക്ഷേ റീ യൂണിയൻ അവൻ പറയം പോലെ എല്ലാവർക്കും ഓരോരോ കാര കാരണങ്ങളാണ്
അതാണ് ഒരാൾവാരത്തില്ല ചിലവർ ഭർത്താക്കന്മാരി വിടുന്നില്ല
വിടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില് ഉം
പി രോഹി രോഹിണി രോഹിണി സ്കോകിന്റെ ഒക്കെ അവിടെൊക്കെ ഭയങ്കര സ്ട്ര താണെന്ന് പറയുന്നിട്ട്
സ്ട്രിക്റ്റ് അല്ല അവള് ആ ഒരു ലൈഫില് അവള് ഹാപ്പി ആണ്ടാ
ആ അവള ഹാപ്പിയാണ് പക്ഷെ എടക്ക് ഇപ്പ എന്ന ആരാ വിളിച്ചാ അനിലയാണ തോന്ന ആളങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആരുമായിട്ട് അങ്ങനെത് മിംഗിൾ ആവുന്നത് ആൾക്ക് ഇഷ്ട ല്ല ഇങ്ങനൊയിരുന്നു അവളിങ്ങനെ ഇടക്ക് വിളിക്കുവായിരുന്നു വിളിച്ചപ്പം അവള് എന്നെ പറഞ്ഞായിന്നന്ന്
ആഹ
അങ്ങനെ വലുപ്പ അപ്പൊ അനിലയുടെ കുഞ്ഞമ്മേയുടെ വീട്ടിന്റെ അടുത്ത് കുഞ്ഞമ്മേയുടെ ഏതോരു റിലേറ്റീവിന്റെ വീട്ടാണ് ആ വീടിന്റെ അടുത്താണ് ഇവള് താമസിക്കുന്നത് അങ്ങനെ അവിടെ പോകുമ്പോഴത്തേക്ക് കണ്ടും എപ്പോഴും നല്ല കൂട്ടൊക്കെയ ണന്ന് പറഞ്ഞഞ്
ആം അല്ല നമ്മള് മെസ്സേജ് അയക്കാനും എല്ലാത്തിനും സമ്മതിക്കും അല്ലാതെയള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോവാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല പക്ഷെ അവള് അവളുടെ ലൈഫില് ഹാപ്പിയാണ് സ സൂപ്പറാണ് അവളടെ ലൈഫ് സൂപ്പറാണ് ആ
ആര എവിടാ
ആഹ ഉ ആ പിന്നെ അവൾക്ക് നല്ല എന്താണ് നല്ല ലൈഫണ വേറെ പ്രശ്നങ്ങളൊന്നുല്ല ഷെ എൽ നമ്മളെ ഇതിനാത്ത് എല്ലാരടെയും അങ്ങനങ്ങ്
പൊ ആ അതാണെ എല്ലാത്തർക്കും ഓരോ ത്തോരോരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളുക്കെയുണ്ട്.
എല്ലാരുതും ഇങ്ങോട്ടന്ന് സക്സസ് ആയിട്ടുള്ള ലൈഫൊന്നും ആർ ഒരുപാട് പേർക്കും
ആ
എല്ലാ രീതിക്കും സക്സസ് ആയിട്ടൊള്ള ലൈഫ് ഒള്ളവര് കൊറവാണ് എല്ലാർക്കും ഓരോരോ പ്രശ്നങ്ങളിങ്ങന കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള്
ഫാമിലി ഇഷ്യൂസ് ആയാലും ക്യാഷിന്റെ ആയാലും അങ്ങനെ കൊറേ കൊറേ കൊറേ. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെണ്ടല്ലോ.
പൊതുവേ നോക്കുമ്പ എല്ലാരു ആ ആ വിളി ക്കുന്നു സംസാരിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നുല്ല അങ്ങനാ ഇങ്ങനാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ്
ആ പൊറമേ മ്മക്ക് പൊറമേ അങ്ങനല്ലേ പറയാൻ പറ്റു ഉള്ളിലൊള്ള വെഷമം അവർക്കല്ലേ അവരവർ അല്ലേ അറിയത്തൊള്ളൂ പിന്നമക്ക് സംസാരിക്കുമ്പ അറിയാൻ പറ്റാ ഇത്രത്തോളം വെഷമം കാര്യങ്ങളും ഒണ്ടെന്നുള്ളതും
ഉം ഇപ്പ ആരും അങ്ങന എന്താണ് പ പഴേതുപോലാദ്യത്തെ ഒര് ഗ്രൂ പ്പൊക്കെ തൊടങ്ങിട്ടിട്ട് ഹോ എനിക്ക് നല്ലഓർമ്മയൊണ്ട് നമ്മള് നൈറ്റ് പാർട്ടിന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ തൊ തൊടങ്ങിട്ടിട്ട് യ്യോ രാത്രിയാമ്പേ എന്തൊരു ബഹളായിരുന്നു ആ ഗ്രൂപ്പിനാത്ത്. പക്ഷെ ഇപ്പം അങ്ങന
പഷെ ആ ഗ്രൂപ്പില് ഞാനില്ലായിരുന്നല്ലാ.
ആ അങ്ങനൊരു ഗ്രൂപ്പൊണ്ടാരുന്നു ഓ ഒരുവിധ ത്തം ഗേൾസും മൊത്തം അയിനാത്തൊണ്ടായിരുന്ന്‌ രാത്രി ആവുമ്പോ ബഹളം ബഹളം അവസാന സഹികെട്ട് ട്ട് അഖിലേടെ ഹസ്ബൻഡ് എന്താണ് ബ്ലോക്കെയ്യാൻ പറഞ്ഞ് ഗ്രൂപ്പിനാത്തന്ന്‌ ലെഫ്റ്റടിച് തും ഇവടെ പറ്റത്തില്ല
ഒരു ഗ്രൂപ്പില് ഞാൻ ഇല്ലായിരുന്നെടി മോളെ ഞാൻ ഒരു ഗ്രൂപ്പിലും ഞാൻ ആഡ് ആയിട്ടില്ല.
ആ ആഹാ
ആ ഏത് രോഹിണി നമ്മളെരു ജി ആറാ ഗോകൂല
അല്ല അഖിലേടെ ഹസ്ബെൻഡ്.
ആ അഖിലേടെ ഹസ്
ആ അഖിലേടെ ഹസ്ബൻഡിങ്ങനെ പറഞ്ഞു വേണ്ട ഇനി ഗ്രൂപ്പേ വേ ണ്ട ഇവടെ മനുഷ്യന് ഒറങ്ങണന്ന് എന്നു വെച്ചാ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഈ പിള്ളേര് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും കൂടുതൽ പേരുടെ ഹസ് ഭർത്താക്കന്മാരെല്ലാം ഗൾഫിലല്ലേ.
ആ ആ
ഇങ്ങനെ മെസ്സേജ് അയച്ചൊണ്ടേയിരിക്കും അപ്പ രാത്രി വീട്ടികെടക്കുന്നോർ ക്കൊറങ്ങണ്ടേ ഭയ് പക്ഷെ ഇതക്കെന്നറിഞ്ഞ ആദ്യം നല്ല ആ റ്റിവാര്ന്ന്‌ ഇപ്പൊരു ഗ്രൂപ്പ് തൊടങ്ങിയിട്ടാലും ഒരു ദിവസം പോലും സംസാരി ക്കാതെ ഗ്രൂപ്പ് തൊടങ്ങിയ പോലും സംസാരിക്കാനാർ സമയില്ല ചെലപ്പ സാഹചര്യങ്ങളായിരിക്കാം സാഹചര്യങ്ങളും
നങ്ങളുക്കെ ഒണ്ടല്ലേ അവരെ നോക്കണ സ് ബന്റിനെ നോക്കണം എല്ലാം കൂടെക്കെ ആയപ്പഴ്ത്തേ ക്കുവോരോരുത്തര് ഓരോജോലിതിരക്കിനങ്ങ് പോകും
മ് അത അതക്കെ കൊണ്ടായിരിക്കും പക്ഷ് ക്ഷെ എന്തായാലും ആ ഒരു റീയൂണിയനൊക്കെ സംഘടിപ്പിച്ചിരുന്നെങ്കി സ്കൂളൊക്കൊന്ന് പോയി കാണായിരുന്ന്‌ സത്യം നല്ല നല്ലരെ നല്ലെതുപോലെ മിസെയ്യുന്നുണ്ട് അതിലേക്കൂടെ ക്കങ്ങനെ വരുമ്പോ ഒന്ന് പോയി കാണം എന്നൊക്കെ തോന്നാറൊണ്ട്
മാരൊക്കെ അവടൊണ്ടോന്നറിയ എനിക്ക് അനിൽകുമാർ സാറക്ക മാറിയന്ന് തോന്നല്ലേ
നമ്മള മലയാള ബിന്ദു ടീ ച്ചറ് അങ്ങനെ കൊറച്ച് ടീച്ചേഴ്സ് മാത്രേള്ളൂ ഷീന ടീച്ചറ് അവരക്കെണ്ട്. ഷീന ടീച്ചറക്കെ ഈ വർഷം അല്ലെങ്കി അടുത്ത വർഷക്കെ റിട്ടയർഡ് ആവാറായി. ആ ആ ഇനി ഉ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ക് ഒന്നോ രണ്ടോ വർഷം കൂടെ ഉള്ള് ടീച്ചറൊക്കെ ഒരുമാതിരി മുഖമൊക്കെ അങ്തായി എന്താണ് ക്ഷീന ടീച്ചറുണ്ടല്ലോ അക്കൗണ്ടൻസി ആ ടീച്ചറിന്റെയൊക്കെ മുഖമൊക്കെ ഒരുമാതിരി അങ്ങായി പിന്നെ ആ ബിന്തു ടീച്ചറ് ബി എനിക്ക് ഫോട്ടോസ് കിട്ടും റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്ക ഇപ്പ ബിന്ദു ടീ ച്ചർടെ മോള്ടെ കല്യാണം ഉണ്ടായിരുന്നു
ഓ ഓ
മലയാളം ബിന്ദു ടീച്ചർന്റെ അപ്പൊ എനിക്ക് ഫോട്ടോസ് ആ ഫോട്ടോസ് ട്ടന്നാര്ന്നു ആരെങ്കിലൊ എനിക്കിട്ടരും റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ പിള്ളോരൊ അവിടെല്ലേ പഠിക്കുന്നത് അപ്പം ആരെങ്കിലൊക്കെ ഇട്ടരും അങ്ങനെ കാണും സംസാരിക്കും പക്ഷെ സാറ് ബോയ്സു ആയിട്ടൊക്കെ കമ്പനിയുണ്ട് കേട്ടോ സാറ് എട
ആ ആ ആ ഉണ്ട് ന്ന് ഉണ്ട്ന്ന് പറഞ്ഞു എനിക്ക് തോന്ന്ന്ന് പിന്നെ മനോജിന്റെ പാല് കാച്ചിന് സാറ് വ ന്നോണ്ടോ ആ വന്നന്ന് തോന്നു
പ്പും ഉണ്ടായിരുന്നു
ആ ആഹ് ആ
അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളൊക്കെ വിളിച്ച ആരെങ്കിലും വരോ?
പൈസ വ ബോയ്സ് ഒക്കെ അവര് എത്ര പഠിക്കുന്ന സമയത്ത് എത്ര ഇതാണെങ്കിലും പഠിച്ചു കഴിയുമ്പോ സാർമാരായിട്ടൊക്കെല്ലാം നല്ല
നല്ല കൂട്ടാണ് ഉം
ആദ്യൊക്കെ ആദ്യൊക്കെ ഇതുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരോരുത്തരെ കല്യാണ ആവുമ്പോ എല്ലാരും വരുമേ അവസാനം അവസാന അവസാനം അവസാനം ആരും കാണില്ല കല്യാണത്തിന് ബോയ് സ് ചിലപ്പോ അവസാനം ചുരുങ്ങി നാലോ അഞ്ചാണും പിന്നെ ആരെ കല്യാണത്തിന് പോവാൻ ഭാഗ്യ ള്ളത് അഞ്ജലിക്ക് മാത്രമേ ഉള്ളൂ അവള് ആരു കല്യാണത്തിന് അവള് കാണും
ആ പക്ഷെ എനിക്ക് ഞാൻ ആകെ പോയിട്ടുള്ളത് അ അച്ച്ന്റെ കല്യാണത്തിന് മാത്രം അത് പിന്നെ കല്യാണം വിളിയല്ലായിരുന്നു അത് അച്ചു ഉം ആഹ് ശരിക്കും അത് കല്യാണം വിളി ഇല്ലായിരുന്നു എന്നന്നെ ഭീഷണി പെട് കല്യാണത്തിന് എങ്ങനെ നീ വരാതിരുന്നല് ബാക്കി പിന്നെ അ പ്പഴാ ഞാ പിന്നെ അവ ഇവിടെ വന്ന് വിളിച്ചായിരുന്നു വീട്ടിൽ വന്ന് വിളിച്ചതായിരുന്നു കല്യാണം അത് കൊണ്ട് പിന്നെ പോയി. പേശ്
രൊക്കെ പോയി?
ആ അവന്റെ കല്യാണത്തിന് ആരൊക്കെ പോയന്ന് ചോദിച്ചാല് അറിയൻ വയ്യ. എനിക്ക് വീട്ടിൽന്ന് ഞാൻ മാത്ര ഒള്ളായിരുന്നു
ആഹ് ആ ആ മോളെൊന്നും കൊണ്ടുപോയില്ലേ
ന്ന് മറ്റേ ആനിേഴസറിയുടെ ഒക്കെ ഡാൻസ് പ്രോഗ്ര